ലോ.
കേക്കുന്നുണ്ടോ?
കേക്കാം കേക്കാം.
ആഹ് തിരക്കായിര്ന്നോ?
പർമ്പിലൊക്കെന്നെ എർങ്ങി പോയി.
ആഹ് ആഹ് ആഹ് ആഹ ആഹ്ഹ് ചായ കുടിക്കാറായോ?
ഇല്ല അഞ്ച് മണിയൊക്കെ ആയിട്ടേള്ളു.
ആഹ ആഹ് ആഹ ആ ഉം ഞാനിപ്പ ചോറ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ-
ആഹാ
ചോറ് കഴിക്കാൻ പോയി നേരത്തെ വിളിച്ചിട്ട് അങ്ങോട്ട് ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ പോയി കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അപ്പ അയിനിടക്ക് എനിക്കൊരു കോള് വന്നു അപ്പൊ അതും കഴിഞ്ഞിട്ടാപ്പൊ വിളിക്കുന്നേ
എങ്ങനെ തീരാറായോ പരിപാടിയൊക്കെ
ആ തീരാൻ ഇനി എനിക്ക്- ഒര് അഞ്ചെണ്ണം കൂടെ കാണും
എനിക്ക് മിനിഞ്ഞന്നാ തൊടങ്ങിയവർക്ക്
ഓ ഇനി അതുകൊണ്ട് ഇത്രയ ആക്കിയോ
ഓ
തകർത്ത് വരുവാ
ആകെ എനിക്കങ്ങ് ടെൻഷൻയി പോയി എന്ന് വെച്ചാൽ ആദ്യം ആദ്യം ഞാൻ മെസ്സേജ് അയച്ചിട്ട് തന്ന ആരും ആരും റിപ്ലൈ തരുന്നില്ല എന്തുവാ റിസീവ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ അടിച്ചു അപ്പം ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ മി - തിങ്കളാഴ്ച രാത്രിയിൽ എനിക്ക് വർക്ക് കിട്ടി ഇനി ചൊവ്വാ ബുധൻ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഇത്രയും ചെയ്തേ
ആഹ ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! കാണും പിന്നെ. രാവിലെ ഒരു പത്ത് മണിക്ക് ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
ഈ ഒരു ടൈമിലൊക്കെ കുറെ പേരൊക്കെ ഫ്രീ കാണും. വൈകിട്ടൊന്നാരും ഫ്രീ ആകത്തില്ലല്ലോ. എല്ലാരും എന്തേലൊക്കെ പരിപാടിയായിട്ടിരിക്കും. എന്നാ വീട്ടുകാരോട്ട് വർത്താനം പറഞ്ഞോ ഒകേട്ടണ്ട് അങ്ങ് പോകും. ഓരോ പണിയൊക്കെ ആയിട്ടു അങ്ങ് പോകും..
ആഹ് ആഹ് വൈഫിന് ജോലിയുള്ളതാണോ?
ഉണ്ട് ഉണ്ട് ഉണ്ട്. ആള് ജി എസ് ടി രജിസ്ട്രേഷനും ഒക്കെയായിണ്ട്.
അവിടെ തന്നെയാണോ.
ആഹ് വീട്ടിനടുത്ത് തന്നെയാ.
ഉം ഉം ഉം ഉം ഉം
അവിടെ പോകും.
ആഹ് ആഹ്
ഉം ഉച്ച ഉറക്കം ഒന്നും ഇല്ലേ.
ഉച്ച ഉറക്കം എല്ലാം കുറവാ, ഇല്ല ഉറങ്ങാറില്ല പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് എന്താ രാത്രി ഉറക്കം വന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ നല്ല ക്ഷീണം രാവിലെ ഉണ്ട്. ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഇങ്ങനെ ഇതിനകത്തിന്ന് ഇങ്ങനെ കാള് വന്നു, പിന്നെ എന്റെയൊരു. കൂടെ പഠിച്ചൊരു ഏഹ് എൻ്റെ ഒരു കൂട്ടുകാരി ഇതുപോലെ വിളിച്ച്, ഞാൻ അവളോട് വിളിച്ച് അവളോട് വർത്താനം പറഞ്ഞിട്ട് എനിക്ക് കണ്ണ് അടഞ്ഞടഞ്ഞ് പോവാ, ലാസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞ് ഞാൻ വെക്കുവാ, ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു.
ആഹ് ആഹ്
അപ്പോഴത്തെനാണ് എനിക്ക് വേറെ രണ്ട് കോള് ഇങ്ങനെ ഇതിനകത്തിന്ന് കയറി വന്ന്, അപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഇനിയിപ്പ ആ ഉറക്കൊന്ന് പോയി.
ഉച്ചക്ക് അവിടെ എന്തെടുക്കുവാ.
ശീലം ഉള്ളതാണോ.
ആ ഭയങ്കര ഇഷ്ടുള്ള ഒരു .
ആഹ് ആഹ് ആഹ് ഉം നിങ്ങളൊക്കെ അധ്വാനിക്കും, അധ്വാനിക്കുന്ന ആൾക്കാരായാ ഇന്ന് എന്തായാലും ഇച്ചിരി ക്ഷീണം ഒക്കെ കാണും അപ്പം.
എപ്പോ കിടന്നാലും ഉറങ്ങിപ്പോണ്.
അതെല്ലേ ഉം ഉം.
പറമ്പിലൊക്കെ കൃഷിപ്പണിയൊക്കെ ചെയ്തു ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് . കഴിഞ്ഞ്. വരുവാനുന്നെങ്കി ഒറ്റ കെടപ്പിന് ഒറങ്ങും.
അതെ അതെ അതെ
ഇനി ഇപ്പൊ കാലിന്റെ കാര്യം എന്നാ തീരുമാനിച്ചു
എ എന്തോ
കാലിൻറെ ആ പ്രശ്നം എന്നാ തീരുമാനിച്ചത്
കാലിന്റെ പ്രശ്നം അടുത്ത ആഴ്ച പോയി അഡ്മിറ്റ് ആകാൻ തീരുമാനിച്ചു ഡോക്ടറെ വിളിച്ചായിരുന്നു അടു ആഹ് അപ്പൊ അടുത്ത ആഴ്ചത്തെതേനു ചെല്ലാൻ പറഞ്ഞു അടുത്ത ആഴ്ച പോണം പോയാൽ- പിന്നെ ആകുന്നതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു ഇനി എനിക്ക് അങ്ങ് ഭയങ്കര എല്ലാരും ഇങ്ങനെ വിളിച്ചപ്പോഴൊക്കെ എല്ലാരും ഇതുപോലെ പറയ്യാ എന്താന്ന് വെച്ചാ ഈ പിന്നെ ഞരമ്പിന്റ എടയ്ക്ക് ചിലപ്പോ എല്ലിന്റെ ഇടക്ക് എവിടേലും ദശ കേറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നോട് ഒന്ന് രണ്ടു പേര് പറയും അയ്യോ അപ്പൊ എനിക്ക് അങ്ങ് ഒരു - അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ അപ്പം- ഞാൻ തന്നെ എന്തായാലും ഡോക്ടറെ വിളിച്ചു വിളിച്ചപ്പോ ഉം പറഞ്ഞു ഓക്കേ എന്ന് പിന്നെ അടുത്ത ആഴ്ചതേന്ന് വരാൻ പറഞ്ഞു
ചെറുക്കന് വേറെ പരിപാടി ഒന്നും നടക്കുന്നില്ല പിന്നെ അവിടെ എങ്ങാണ് പോകുന്നത് തന്നെയാ നല്ലത് വേറ ഒത്തിരി പൈസ ചെലവും ഇല്ലല്ലോ
അതെതെ അതെ ഉം ഉം അതെ അതെ ഇങ്ങനെ ഇരി ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇരിക്കാത്തോണ്ടേ. ഇനിപ്പം മെറ്റ് മറ്റ്. ജോലികളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടി നടനന്ന് ചെയ്യുന്ന ഒപ്പം. നമ്മള് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ഒരു ഭയങ്കര ഒരു ബുദ്ധി മുട്ട്
ഇപ്പൊ നീ ചെയ്തു പോകും വീട്ടിലേക്കുമ്പോ ആരെയും. എന്റെ അമ്മയാണെങ്കിലും വരുന്നു പനിയൊക്കെ ആകുമ്പോഴേ. ചുമ്മ പറഞ്ഞാലും തന്നെ എണീറ്റ് വന്ന് എന്തേലൊക്കെ ചെയ്തിട്ടു പോവും.
ഉം ഉം പ്രായമുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട.
ആ എന്ത് പറ്റിയാലും പിന്നെ ഡോക്ട ഓ അതുങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അനക്കം കൂടും.
അതെ അതെ അതെ
ചെയ്യേണ്ട പറഞ്ഞു ടീച്ചറും.
അതെ അതെ അതെ ആഹ് ഉം. ഉം
ഹുസ്ബൻഡ് വൈകിട്ട് വരുവോ?
ആഹ് വരും വരും ഇപ്പം പിള്ളേര് കൂ ട്ടിയിട്ട് ഇങ്ങ് വരും ആ സമയ ആകുമ്പത്തേന് വരും, നാലുമണിക്ക്. ആ ഒരാൾക്ക് മൂന്ന് ഒ ഒരാൾക്ക് നാല് മണി വരെ രണ്ടു പേരേം പിന്നെ രണ്ടടുത്ത രണ്ടിടുത്തായോണ്ട് രണ്ടുപേരെയും കൂട്ടിയിട്ടേ വരൊള്ളൂ
ആഹ് എന്നാ വിളിച്ച് കൊണ്ടാണ് വണ്ടിക്ക് സ്കൂൾ ബസിനല്ലേ
തിന് ഭയങ്കര ഫീസ് കൂടുതലാണേ ഓരോ വർഷം നമുക്ക് ഇവിടുന്ന് എനിക്ക് തോന്നുന്നെ അ ഒന്നര ഒ രണ്ട് കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു മോൻ പഠിക്കുന്ന സ്കൂളിൽ എന്നിട്ട് അവര് അറുനൂറ്റമ്പത് രൂപ അറനൂറ് രൂപ ആയിരുന്നു ഇപ്പൊ അത് അറനൂറ്റമ്പത് രൂപയാക്കി
രണ്ടു കിലോ അറുപത്‌ പുലരുമാസൊ
ആഹ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വിചാരിച്ചു അങ്ങനെ വിടുന്നില്ലന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ രാവിലെ കൊണ്ടു വിടും ആട് ആഹ്
അ അ അ
അതാ അതാ എന്തോയ്യും ഭയങ്കര പൈസയാ പറയുന്നെ ഇപ്പ എന്റെ പെട്രോളിനൊക്കെ വെല കൂടില്ലെ പ്പ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല അത് എന്നാലും ആഹ് അതെ ഇംഗ്ലീഷ് മീഡിയ ഇംഗ്ലീഷ് മീഡിയം എന്തോ
സി ബി എസ് ഇ ആണോ
സി ബി സ്യ ഒരാള് അൺ എയ്ഡഡ് സ്കൂളാ
വിളിച്ചെങ്കിലും സി ബി എസ് ഇ ക്കാർ ഇചിരിം ലോരു വാങ്ങു
ആ അവര് അവർക്കും വണ്ടി ഉണ്ട് പിന്നെ ഞങ്ങള് വിട്ടില്ല വണ്ടിക്ക് വിടുന്നില്ലാന്ന് പറഞ്ഞു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു
ഒ ഹോ
ഉം ഭയങ്കര പൈസയാ സി ബ എസ് ഇ അ പിന്നെ ഞങ്ങള ഫസ്റ്റ് ഒരു സ്കൂളി പിന്നെ മോണ്ടിസറി സ്കൂളില ചോയ്ച്ച ആദ്യം അവിടെ പ്ലേസ് പ്ലേ ക്ലാസ് തൊ ട്ടൊണ്ട് എളയാളെ ചേർക്കാൻവേണ്ടി അപ്പ അവടെ ചേർത്ത് ത്തപ്പം അവർക്ക് ഡൊണേഷൻ മാത്രം പതിനൊന്നായിരം രൂപയാണെന്ന് പറഞ്ഞു
ന്റ
ഉം ബാക്കി എല്ലാം പുറകാലെ പുറകാലെ യൂണിഫോം ഉണ്ട് ബുക്സ് ഉണ്ട് പിന്നെ ഫീസ് ഫീസാണെങ്കി ട്യൂഷൻ ഫീസാണെങ്കിൽ രണ്ടായിരം രൂപയോ രണ്ടായിരത്തഞ്ഞൂറ് രൂപയങ്ങണ്ട് മാസം
എ ഏ
ഇത്രയും പൈസ വേണം അപ്പൊ ഞങ്ങള് ഇപ്പ അതിന് തൊട്ട അപ്പൊറത്ത വേറൊരു സ്കൂളുണ്ട് അത് ഇതുപോലെ സി ബി എസ് ഇ ടെ അത് മോണ്ടിസറി അല്ലാ സി ബി എസ് ഇസ് സ്‌കൂളാ അത് പബ്ലിക് സ്കൂളാ എന്നിട്ട് അവിടെ. ചോദിച്ചപ്പോത്തിനെ അവർക്ക് ഡൊണേഷൻ ആറായിരം രൂപ.
ഉം അതിനകത്ത് ആ ഡൊണേഷനകത്ത് ആഹ് നമ്മുടെ യൂണിഫോമും ബുക്സും വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ അതാ നല്ലത്, നല്ല പഠിപ്പീരുവാ. എന്തോ
ഫസ്റ്റ് ന്യായമായിട്ട് ഒരു ഫീസ്.
അതെ അതെ ന്യായമായിട്ട് ഒക്കെയാണ് കുഴപ്പമില്ല, ഇത് പതിനൊന്നായിരം രൂപന്ന് പറയുമ്പോ ഞങ്ങടെ. ഡൊണേഷൻ മാത്രം പിന്നെ ഫീസ് അതിനകത്ത് പിന്നെ പോട്ടെ ഈ ഡ്രസ്സ് യൂണിഫോമും ബുക്സൊക്കെ വരുവാണെ നമുക്ക് കൊഴപ്പില്ലാരുന്നു.
ആഹ് അത് പിന്നെയുണ്ട്.
ഇത് ഇത് അതൊന്നുമില്ല ഈ ഡൊണേഷൻ. ഷൻ മാത്രം പിന്നെ യൂണിഫോമും ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ രണ്ട്. ബുധനാഴ്ച വേറെ പിന്നെ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി അത് വേറെ. അങ്ങനെ രണ്ട് യൂണിഫോം വരും, പിന്നെ ഷൂ സോക്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ ബുക്സ് ഇതൊക്കെ വരുമ്പോ പിന്നെ അങ്ങനെ. ഒത്തിരി പൈസയാക്കും അപ്പൊ ഞാനിവിടെ ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു ഇവരുടെ യൂണിഫോമും തരും പിന്നെ ബുക്സും തരാന്ന് പറഞ്ഞു ആറായിരം രൂപയാന്ന് പറഞ്ഞു. അപ്പ അന്വേഷിച്ചപ്പോ നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂള് വർഷങ്ങളായിട്ടുള്ള സ്‌ സ്‌കൂളാന്ന് പറഞ്ഞു.
പിന്നെ അത് പിന്നെ വല്യ കൊഴപ്പില്ല.
ദോ
അത് പിന്നെ അത് വല്യ കൊഴപ്പല്ലന്ന്.
ആ അതെ അതെ അടുത്തു വാ. അപ്പ പിന്നെ കൊഴപ്പില്ല.
ഒന്ന് തന്നെ പ ഒന്ന് പഠിക്കണങ്കി എത് ഇത്ര രൂപ വേണോ അല്ലെ?
അതെ അതെ പഠിപ്പിച്ചെർക്കണങ്കി ഇപ്പം അവക്ക് പ്രായയായില്ല, എൽ കെ ജി ചേർക്കണ്ട പ്രായയില്ല മൂന്നര വയസ്സ് കഴിഞ്ഞേള്ളു ഇപ്പം. പിന്നെ അവ ഒരു കൊല്ലം കൊഴപ്പില്ല ആറുമാസം ഒരു ഏ നമ്മുടെ ലെറ്റേഴ്സൊക്കെങ്ങ് പഠി കേറട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് സി ബി എസ് സി എല്ല ഇൽ എൽ കെ ജിൽ ഇരുത്താന്ന് പറഞ്ഞു.
ഏ
ആൾക്ക് പെൻസില് പിടി ക്കാൻ പോലും ആയില്ല, പറ്ററിയത്
പറയാൻ ചെറുതിനെ ഒന്ന് സ് കൂളി വിടണ്ടേ.
വിടണ്ടായിരുന്നു പക്ഷെങ്കി ആൾക്ക് ഭയങ്കര നിർബന്ധവാ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ട ഞായറാഴ്ച ക്കെ സൺഡേ നമ്മള് ചർച്ചിലൊക്കെ പോണ പോവേണ്ടി അവള് ചോയ്ക്കുന്നെ ഏ സ്കൂളിൽ പോവനാണോന്ന് അപ്പൊ എന്ത അറിയ ഇല്ല ചർച്ചി പോവാനാന്നറിയുമ്പോ പറയും ഇല്ല എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടാ മതിന്ന് ആള് അയിന് വേണ്ടി ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാ അതെ അതെ അതെ അതെ അതുകൊണ്ട് അംഗൻവാടി വിട്ട സമയത്ത് ടീച്ചറു ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി ടീച്ചർക്ക് ഇവളോട് അപ്പം ടീച്ചർ എന്ത് ചെയ്ത വിടത്തില്ലായിരുന്നു. വളെ പിന്നെ സ്കൂളി ചേർക്കാൻ വേണ്ടി ടീച്ചർക്കെല്ലാം ഭയങ്കര വെഷമായിരുന്നു എന്നിട്ടിപ്പ ഇപ്പ ടീച്ചർ പറഞ്ഞ് കൈഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ആ ശനിയാഴ്ച ദിവസം സ് കൂളിൽ ക്ലാസ്സില്ലല്ലോ അപ്പം ശനിയഴ്ച ദിവസ അവളെ അൻവാടി വിടണെ എന്നക്കെ പറയും
എസ്
അങ്ങനെ ഇരിക്കുന്നു
അതന്നെ ചേച്ചി പത്ത് മിനിറ്റായി
ഓക്കേ ഓ ക്കെ ശരിന്നാ ഓക്കെ ഓക്കെ